ഹലോ
ഹലോ
ആ എന്താണ് കേക്കില്ലേ കേക്കുന്നില്ലേ
ആ ഇപ്പൊ കേ ക്കിണ്ട്
ആ
ആ ആ കേൾക്കുന്നുണ്ട് അങ്ങട്ട് കേൾക്കുന്നില്ലേ
ഇപ്പൊ കേൾക്കണ്ട് ഫസ്റ്റ് റ്റിലന്നെ ഇങ്ങള സൗണ്ടൊന്നും കേട്ടില്ലേനു ഉണ്ട് ഉണ്ട് കേക്കുന്നുണ്ട് കേക്കിണ്ട്
ആ വേറെ ആ അവടെ മഴ ഇണ്ടോ
ഇല്ല ഇല്ല ഇന്ന് മഴ ഇല്ലേന്നു ഇന്ന് നല്ല പിന്നെ നല്ല വെയിലില്ലേ ഇവിടൊന്നും മഴ ഇല്ലേന്നു
ആ ആ ഇവടെ നല്ല വെയിലന്നെ ട്ടോ ആഹ് ഇങ്ങോട്ട് നല്ല നല്ല വെയിലാണ് ആ നല്ല വെയിലുണ്ടായിന്ന് നമ്മൾ അലക്കിയതൊ ആ പട്ടന്ന ഒക്കോ ഞാന ഇങ്ങനെ പൊതക്കു ഇതൊക്കെ ഇപ്പൊ മഴ ഇല്ലല്ലേ ഞാന ഇന്ന് പുൊതപ്പ് ബ്ലാങ്കറ്റ് അങ്ങനെയൊക്കെ ഇപ്പ മഴയായിട്ട് കൊറ ആായി അലക്കിയിട്ടിട്ട് അപ്പൊാ അലക്കിട്ട പെട്ടെന്ന് ഒപ്പ ഉണങ്ങി കിട്ടി അത്രയും വെയിലുണ്ടായിരുന്നു
ഉ ഇവിടെപ്പ ഞാൻ ഉണക്കിയാണ് സിക്കുന്നേ ഞാൻ പറയ്പ രാവിലെ ഇങ്ങിട്ട എല്ലാ ഒന്നും ഉണങ്ങിയില്ല അപ്പ അത്ര പേലള്ളന്നോ രാവിലെ ചിക്കിയത് കൂടി ഉണങ്ങിയിട്ടില്ലന്ന് മുഴുവന ആായിട്ട് പാൻറന്നും പാൻറ്റെ ന്നും ഒന്നും ഉണങ്ങിട്ടില്ലേന്ന് പറയാ
ആ ആ ഉണങ്ങീട്ട് അങ്ങനെ വെയിലുണ്ടാവലല്ലേ അവിടെ എന്നാ ഇടെ നല്ല വെയില കേല
ആ അ ശരി റേഞ്ച് പോവണ്ടോ ഹലോ
ആകേൾക്കുന്നുണ്ട്
ആ ഉണ്ട് എന്റെടും ആ അപ്പൊ കേക്കണ്ട് എടക്കക്ക്ങ്ങനെ
ആ ചെക്ക ആവുന്നു അവിടെ റേഞ്ച് കുറവുണ്ടോ
ഇല്ല എവിടെ റേഞ്ച് നാല
അവിടെ റേഞ്ച് കുറവുണ്ടോ
ഇല്ല ഇല്ല റേഞ്ച് ഒക്കെ കാണിക്കണ്ട്
ആഹ്
റേ ഞ്ച് കുറവൊന്നും ക ആ ചെക്ക ആണ മാതിരി ഉണ്ട് എങ്ങനെ സൗണ്ട് ഇങ്ങനെ മുറിഞ്ഞു പോണമാതിരി
ആഅതെ ഉ
ഓ എന്താണ് ഫുഡൊക്കെ കഴിച്ചോ
വേട്ടല് കൃഷിയൊക്കെ ഉണ്ടോ ആ ഫുഡ് കഴിച്ചു
കൃഷ കൃഷി ഇ ന്നില്ല പിന്നെ അങ്ങനെ ചെറിച്ചെറിയാം കൃഷിയായിട്ട് റ്റൊന്നുമല്ല ചെറിയ ചെറിയ ഇങ്ങനെ പയങ്ങ ഇങ്ങനെഈ ശീതപ്പയം റംമ്പൂട്ടാന് അങ്ങനത്തെ ഒരു ഐറ്റംസ് ഇങ്ങനെ നമ്മടെ മുറ്റത്ത് ഇങ്ങനെ കുയ്
ആഹ തൈ കൊണ്ടത്തിന്റെ അട്ട
ആഹ തൈ കൊണ്ടന്നിട്ട് നട്ടത് നമ്മള ഈ ചക്കപ്പയ ല്ല അതിന്റെ അതെ ചക്കപായത്തിന്റെ കഥയ മാതിരിയാണ് അല്ലല്ല മുള്ളൊന്നുംല്ല പിന്നെ ചക്ക പയാണ് ങ്ങള് തക്ക പോയ തന്നെ കട്ടണോ
ആഹ ചക്കപ്പറിയ ആ് അറിയ അറിയാ
ആഹ അതേല്ല അതിരി തന്നെ അതേ ടേസ്റ്റണ് അയിന്റെ അതേമാതിരിയ അതിന്റെ മോഡലാണ് ഏകദേശൊക്കെ രുചിയൊക്കെ അതിറത ആ ഇത് വപ്പ ഇത്ത്ര വലുപ്പം പല്ലാ ചക്ക പയത്തിന്റെ അത്ര അത്രണ്ട് പേ
ആഹ് വൽപ്പം കുറവാണോ?
ആഹ് വൽപ്പം കുറവശം നല്ല മുധുര വെടെ മുറ്റത്ത് അ മ്പൂട്ടാനൊക്കെ കയ്ച്ൺ കായ്ച്ചലൊട്ങ്ങിട്ട് പ്പൊ രണ്ട് മൂന്ന് വർഷക്കായി ഉം
ഏ അഹ് സ്ഥി രെമ്പുട്ടാൻ കഴിക്കലൊട്ങ്ങ്യ സ്ഥിരം കഴിക്കുന്നുണ്ടോ?
സ്ഥിരോന്നുല്ല എട ഇപ്പ പൂവിട്ട്ണേ പിന്നെ കൊർച് കാലംല്യ. പിന്നെ പൂവ്ടൊ അങ്ങനെ എല്ലാ വർഷു ണ്ടാവാറുണ്ട്. കായ്ക്കല് തൊടങ്ങിയേനേശം പക്ഷെ ഇന്നിട്ട് കുറവാ തോന്നണ് കാ ആ വെൽ വെൽപ്പൊക്കൊണ്ട് പക്ഷെ ഇന്റെ കൊർച്ച് ങ്ങനെ നീണ്ടിങ്ങനെ പോആ കാണ് അയിന്റെ മരോ അപ്പൊ ങ്ങട്ട് പറിക്കാൻ കിട്ടൂല. പിന്നെ ങ്ങള് കറ് ക്യുമ്മൊ ന്നായിട്ട് തോട്ടി വെച് കാണ്ട്ങ്ങനെ പറിക്കാൻ ബുദ്ധിമുട്ടാണ്. ആഹ് തോല് മെലെ ഒട്ടിക്ണ റംമ്പൂട്ടാനാണ് നല്ല ടേസ്റ്റ. അല്ല പച്ച പറുപ്പിച്ച് പൊഹ്പ്പിക്കലൊന്നൊല്ല തോട്ടി ട്ട്യാണ്ട് കൊറേ റിസ് കുട്ച്ച് പർച്ചലാണ്. പിന്നെ കൊർച്ചയ്ട്ടയ്മലെന്നെ ഇടും പിന്നെ അ ഇങ്ങനെ ഉണങ്ങിയാണ്ടൊക്കെണ്ട് വികും. നല്ലപ കുയ് ഇന്നടങ്ങി ഞാന് വെട്ടി കൊട്ക്കണം ന്നൊക്കെ ജാ ഇതുണ്ട് ഉം കൊമ്പ് ഇങ്ങനെ നീ കൊമ്പ് ല്ലാതെ നീണ്ടു പോയിക്ക ക്ഷെ ചെറുതായിനന്ന് വെട്ടി കൊടുത്തില അന്നൊക്കെ വെട്ടി കൊടുത്തക്കാണെങ്കി ഉള്ളിണ്ടായിന്നൊക്കെ പറിം കാണോല് ആ അന്ന് അന്ന് വെട്ടി കൊടുത്തില തുടക്കത്തില് കായിണ്ടാണേന്റെ മുന്നേ വെട്ട്
ആഹ്അഹ്പ്പ വെട്ടികൊടുക്കണം എന്നാ നീ ആ വെട്ടിക്കൊടുക്കണ്ടി എന്നാ നീണ്ട് നീളം വെച്ച് പോവൂല അങ്ങനെ ചെറുതായിട്ട
ആ അന്ന് ഇൻക്കറീലേനി ഇൻക്കങ്ങനറീലേനി ആ ഇൻക്കങ്ങനെ അറീലേന്നു ഇപ്പ എല്ലാരും പറിം അന്ന് വെട്ടി കൊടുത് ത്താ മതീനി ഇപ്പം കായ്ച്ചപ്പം ഇങ്ങട്ട് വെട്ടാൻ തോന്നുണുല്ല്യ ന്നട്ട് ആ കായി ഉണ്ടായാല് വല്യയ തോട്ടി കൊണ്ടന്നാ ട്ടക്കങ്ങട്ട് നല്ല റിസ്ക്കുട് പട്‌ പറിക്കണം പക്ഷെ നല്ല മധുരാണ് അമയ്മലു ആഹ നല്ല നീളായി പോയീണ് ന്നട്ട് മേലേല് പോയാണ് ണ്ടായെ മേലെ പാടെ ന്നും വെലല്ല മേലാണ് നീളം പോയ അവിടാണ് പോയിണ്ടാവും
ആഹ് അടിയിലുണ്ട അടിയിലൊന്നലല്ലാതെ
അ അടിയിലൊന്നും അലല്ലാതെ
വേറെന്ത്
ഇന്നട ഞാൻ വെട്ടി കൊട്‌ വേറെൻ തന്നെ ഇതോണ്ട് എന്ത ചാമ്പക്ക അത് പിന്നെ കായ്ച്ചിട്ടില്ല ഉം ഉം
തിറെയെ ഹ് അവും തൈ വാങ്ങിട്ട് കുഴിച്ചിട്ടന്നെ അൗല
ആഹ് ഒക്കെ തൈ കുഴിച്ചിട്ടന്നെ നമ്മുക്ക് തോനെ ഭൂമിയൊന്നുല്ല ആകെ അഞ്ചു സെന്റ് സ്ഥലെ ഉള്ളു അപ്പൊ മുറ്റത്തിങ്ങനെ നമ്മൾ നമ്മളെ മക്കക്ക് തിന്നാനെന്തെങ്കിലുമൊക്കെ ഇങ്ങനെൊരു
അഹ് പിന്നെ എന്താ വെള്ളച്ചാമ്പൊക്കെയാണോ പിന്നെ ചോപ്പാണോ
അത് ചോപ്പാണ് സാധാ ചാമ്പക്ക്യണ് അയ് ഞങ്ങക്ക് പഞ്ചായത്തിന്ന് കിട്ടും തയ്യ് അങ്ങനെ കുഴിച്ചിട്‌ണതാണൊക്കെ ഈ സീത പ്പഴം ഞ് റംബൂട്ടാന് പിന്നെ സ്കൂളിന്ന് കിട് കിട്ടിയതായിരുന്നു ഉം
ആ ഇബടെ സ്കൂൾന്നൊന്നും ഇങ്ങനെ റംബൂട്ടാന്റോന്നും കിട്ടൂല അല്ലാതെ ഓരോ മരങ്ങളൊക്കെ കിട്ട
അ ശരി തെ എന്റെ മോള് ഒന്നാം ക്ലാസ്സിലായീനന്ന് ഓളെ ടീച്ചറ് ആ അ അങ്ങനെയൊക്കെ മഹാഗണിയൊക്കെ ലെ
ആഹ് പിന്നെന്താണ് വല്ല്യമരങ്ങള് ആ മഹാഗണി അതുപോലെ എന്താണ് അങ്ങനത്തെ തൈകളൊക്കെയാണ് ഇവിടെ കൊടുക്ക
ആ ഇത് ഒ അ ഇതിന്റെ മോള ഒന്നാം ക്ലാസ്സിലായ്നന്ന് ഓളെ ടീച്ചർ റിട്ടയർഡ്ആയി പോയപ്പോ ആ ഒന്നാം ക്ലാസിൽ കുട്ടിയേക്കും മൊത്തം ആ ടീച്ചർ കൊടുത്തതേനു ആ ആ അ ഓളിപ്പോ പത്തിലെത്തി പത്ത് വർഷായി ഉം ആടീ ച്ചറെ അങ്ങനെ കൊടുത്തതാ ടീച്ചറ്
ആ ശരി അപ്പൊ ടീച്ചറൊരു ഓർമ്മയായി
ടീച്ചറൊരോർമ്മയ അത് ഞങ്ങൾ എന്നും ആ ടീച്ചറ് മറക്കൂല അറിയും ഞാന് അങ്ങനെ കൊടു ത്തതേനു ടീച്ചറ്
നിങ്ങളെ വീട്ടിലൊക്കെന്താ കൃഷിണ്ടോ?
ആ ഇവിടെ കൃഷി ഇണ്ടെന്നു പക്ഷെ ക്ഷെ ഇവിടെ മൈല്കള്ള്ള കാരണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല മൈലുകള് കു തളിര് കുത്ത ആ മെയിലുകള് അ നന്നായിട്ടുണ്ട് അവ തളിരൊക്കെ കൊത്തിതിന്നിട്ട് ഒന്നും ഞമക്കൊന്ന് ഉണ്ടാക്കാ ധൈര്യത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റൂല്ല
ഏ ഓലെന്താ നമ്മളെ കൃഷികൾ അക്കന്ന അന്റെ ആ പൂ
ആഹ് ഇവന് ഏലക ആഹ് ഒന്നും വെക്കൂല നമ്മളെന്തെങ്കലും ഉണ്ടാക്കി ചെടി ഉം നമ്മളിപ്പോ കോഴിക്കൾ നടക്ക്ന്ന പോലെ നടക്കും അയിറ്റേള് ആ മൈലാള് ഇഷ്ടം പോലെണ്ട് പീലിള്ളതും
ഏഹ് ക്ഷ നമ്മള
മുറ്റത്ത്‌പ്പോ കോഴിക്കളൊക്കെ ന നടക്കുന്ന പോലെ മീര് പീലിള്ളതും പീലില്ലാത്തതും ഒക്കെ അങ്ങനെ ഞാനി- ഈവേസ്റ്റ് ചോറൊക്കെ ഉണ്ടാവും ചോറ് നമ്മൾ വേസ്റ്റ് ഒക്കെ ഉള്ളത് അങ്ങനെ ആഹ് ഞാൻ എന്താട്ടി ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ വിരിച്ചിട്ട് അയിൽ കൊണ്ടേ ഇട്ടൊടുക്കും ന്നാ അയ്റ്റേള് തിന്നാ- ന്നെങ്കിലെ അയിന്റെ കൂലി കിട്ടൊള്ളൂ കര്തീട്ട് അപ്പൊ അങ്ങനെ കൊണ്ടയി അയിൽ കൊണ്ടയ്ട്ടൊട്ത്താ വേഗ- വന്നു തിന്നും അപ്പൊ അത് കൊണ്ടട്ട് ന്നാഡെയിലി വരും ആ അപ്പ വന്ന നാശങ്ങളെ ഉണ്ടാക്കുള്ളൂ എന്നാലും പിന്നെ ഐറ്റങ്ങളും തി ഐറ്റ ഐറ്റ ന്നണ്ട്
ആഹഞ നഞമ്മള്
നാശങ്ങളെ ഉണ്ടാക്കുള്ളൂ പക്ഷെ അതിന്റ അകത്തെ വെഷ ആഹ് വിശായിട്ടുള്ള വിശപ്പടക്കി ഇത് ചോട്ടച്ചിട്ട് കൊണ്ടോട്ട കൊടുക്കുന്നതാണ്
ആഹ
നമ്മളിപ്പോ എന്തേിലും പരിപാടിക്കെ ഉണ്ടെങ്കില് ബിരിയാണി അങ്ങനെ ഒക്കെ വാക്കി നെയ്ച്ചോറ് ആഹ ഇപ്പൊ ഇനി കാടുകളൊക്കെ ആളുകൾ വെട്ടി ഇതാക്കീട്ടേ ആഹ അപ്പൊ അവക്കെ കാരണായിരിക്കും കാട് കയറി വന് റബ്ബർ തോട്ടുള്ളള്ള ഇടത്തും മയലുകൾ ഉണ്ടാവുന്നന്നുന്നുണ്ട് റബ്ബർ തോട്ട് ഞങ്ങ ഈ വാത്തക്ക് നല്ല റബ്ബർ ആ ഉണ്ടാവും തോന്നുന്നു റബ്ബർ തോട്ടുണ്ട് അവധി കുട്ടികള് തള്ളയും മക്കളൊക്കെ ഒന്നായിട്ട് വീരും കൊറേ ഒന്നും പര്ണ്ടാവില്ല ഒരുര് ആണും പെണ്ണും രണ്ടണ്ട് കുട്ടികളും ഉണ്ടാവും അത്ര തന്നെ ഉണ്ടാവുള്ളു അത് ഇങ്ങനെ ഓരോ ചിലപ്പോ ആറ് എട്ട് ഒമ്പതെണ്ണം പത്തെണ്ണം മോക്കെ ഉണ്ടാവുമോ കുപ്പ ഇങ്ങനെ ഒരു ഫാൻ ഫ ആയി് ഇങ്ങനെ ഉണ്ടാവുകുള്ളള്ളത കൊണ്ട് തള്ള തള്ളയും തന്തയും രണ്ട കുട്ടും അല്ല അങ്ങനെ ഉണ്ടാവുകന്ന് തോന്നുന്നുണ്ടല് ഒരു ഫാമിലി ആ അങ്ങനെ ഉണ്ടാവുക തോന്നുന്നു ഇപ്പൊ കുട്ടി ഇപ്പൊ രണ്ട് കുട്ടികൾ പോലെ കൂടെ ഉണ്ടെങ്കില് തള്ളേം തദ്ദേ രണ്ടാളും ഉണ്ടാവും
അയ് ശരി ഏ
അങ്ങനെ കൊറെ കുട്ടികളൊന്നു ണ്ടാവൂല തോന്നുന്ന് അങ്ങനെ കുട് കൊറെ കുട്ട്യാളൊന്നും കണ്ടിട്ടില്ല അങ്ങനെ രണ്ട് രണ്ടണ്ണത്തിലധികം കണ്ടിട്ടില്ല
അങ്ങനെ ഇണ്ടാവൂലേരിക്കും ന്ന അങ്ങനെ ഇണ്ടാവുള്ളേരിക്കും
ന്ന് അങ്ങനെയൊക്കെ തോന്നന്ന് കൊറെേയൊന്നും ഇണ്ടാവൂല
ആ ശെരി ഇവിടെ അങ്ങനെ കാണാറിട്ടോ ഇവിടെ അപൂർവം എപ്പോഴെങ്കിലും ഒരു മൈലോന്ന് ആരെങ്കിലുപറഞ്ഞ പറയ കേൾക്കുമ്പോ തന്നെ മൈലയില എത്തിണ്ടാവു
അയത്തില്ല ഹ് ഹ് ഹ് ഹ് ഭയങ്കര പേടിയാണ് ആൾ ആളെ മനുഷ്യന്മാരെ ഓല്ക്കെ ഭയങ്കര പേടിയാണ് ഞമ്മളെ കണ്ട അ
ത്തിന് മക്കൾ കാണാൻ വരുമ്പോത്ത്നെന്നെ മയിൽ എത്തൻഡിയോട്ത്ത് എ
ആ ആളാളെ നെയല് കണ്ട മയില് ക്കൂല ഭയങ്കര സ് നല്ല ഉയർത്ത് പറക്കുമ്മയിലേ നല്ല തെങ്ങിൻ ത ങ്ങിന്റെ ഒയരത്തിന് മയില് പറക്കും അപ്പൊ അത് കാരണം നമ്മള് ആ അതാണ് പെരമക്കൂടൊക്കെ പോകും അതേപോലെ ഓടിട്ട വീടൊക്കേണെങ്കിൽ പിന്നെ പറയ്ണെക്കാ ആൾക്കാർ ഓട ഭയങ്കര കനാണല്ലോ ഇതിറ്റാളെ അപ്പൊ ഓടൊക്കെ ചവിട്ടി പൊട്ടിച്ചിട്ട് ആ കനായിരിക്കും പക്ഷെ അത്രയും വലി മയിലും പീലി ഒക്കെ ഉള്ളതല്ലെ അപ്പൊ കനല്ലാതിരി
പീലിഒക്കെ ഇണ്ടാവുമ്പോ ലെ ആ ആ
അല്ലേ അപ്പൊ ഓടൊക്കെ പൊട്ട ക്കാണ് ന്നൊക്കെ പറഞേട്ടിന്ന്
അയ് ശെരി
പിന്നെ ഈ പൊകക്കൂടിന്റെ മേലൊക്കെ നിന്നിട്ട് പീലി വിടർത്തും അതൊക്കെണ് ഇടെങ്ങാറ് പൊകക്കൂട് രണ്ടും പൊകക്കൂട് ഇവിട തൊ തി ത തട്ടിറ്റ് പൊകക്കൂട് പോ പൊട്ടിച്ചീന്നു
ആ ശെരി ഉം ആ ആ ആ ന്നായിക്കോട്ടെ